നമസ്കാരം എവിടാ എവിടയാ കേൾക്കുന്നില്ലാ
ഹലോ
ആ നമസ്കാരം കേൾക്കുന്നില്ല
ഹലോ
ആ കേൾക്കുന്നില്ലേ
ഇപ്പ കേൾക്കുന്നുണ്ട്
ആ അതെന്തോ ഒരു സൈറ്റ് പ്രശ്ന അല്ലേ
ആ സൈറ്റ്
എന്തെല്ലാം വിശേഷം കാപ്പി കുടിച്ചാ ആ ഇന്ന് പോകുന്നില്ല
ഇല്ല ഇല്ല ഇന്ന് പോന്നില്ല ഇന്ന് ക്ലാസില ആ ഇന്ന് ക്ലാസില്ല
അതെല്ലേ അപ്പടി ഇന്ന് ഇങ്ങനെ ഉമ്മച്ചി ചീടെ കൂടെ ഇങ്ങനെ ഇരിക്ക വേറെങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ അവിടെ റേഞ്ചിന്റെ പ്രശ്ന റേഞ്ചി റേഞ്ച് ഉള്ളിടത്തേക്ക് നിക്കുവോ റേഞ്ചിള്ളടത്തേക്ക് ഒന്ന് നിക്ക് കോള് കട്ട് ചെയ്യണ്ടട്ടോ കോള് കട്ട് ചെയ്യരുതേ ഉം
ഉ
റേഞ്ച് കറക്റ്റ് ആയിട്ടില്ല ഏ
ആ
ഇപ്പോഴും ഇപ്പഴും കിർ ക്ലിയർല്ല ഇടക്കിങ്ങനെ കട്ടാവുന്നുണ്ട് റേഞ്ച് കൊറവുണ്ട അവിടെ
അത് കൊയ്പല്യ ഫുള്ളാണല്ലോ
ആണോ ഇവിടെഈ റേഞ്ച് പ്രശ്നോന്നുമല്ല എന്താണ് അങ്ങനെ കേൾക്കുന്നത്ന്ന് അറിയുന്നില്ല ആഹ ഇപ്പൊ ഓക്കെ ശരിയായില്ലേ ആഹ ഇപ്പഴാ ശരി ഇപ്പഴാ ശരിയായേ ഇത്ര സമയം എവിടെയാരിന്ന്
ഏ ഞാൻ വേറെ റൂമിലായിരുന്നു
ആ റൂമീന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണ്ടേ എന്നാലല്ലേ നമുക്ക് ക്ലിയർായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ ഉ
ആഹ
പിന്നെ എപ്പിച്ചി പോയോ അതെ രാവിലെ പിള്ളേരെ പറഞ്ഞു വിടുന്ന ജോലി അങ്ങനെയൊക്കെയാണ് ഉം പിന്നെ ഏഹ് അങ്ങ സ്കൂളിലേക്ക് ഒരാള് പോയി മോന് പോയി ആഹ് മോന് പോയി ഇനി മോള് ഇണ്ട് പോവാനായിട്ട്
ഓ
മോള് കൊറച്ച് സമയം കഴിഞ്ഞാ മോളും പോ പോവും പിന്നെ ഞാൻ തനിച്ച് അല്ല നമുക്ക്ന്ന് എങ്ങോട്ടെങ്കിലും പോയാലോ
ആഹ് പോവാം
മോളെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് നല്ല മഴയല്ലേ ഉം നമ്മൾക്കിപ്പ മഴയായത് മഴ ആയത് കാരണംപ്പ എങ്ങോട്ടാ പോവുവാ ഉമ്മച്ചിനെ വിളിക്കിട്ടോ
ആഹ് ആഹ് ഓ
ഉമ്മച്ചിക്ക് പ മഹാമടിയാണ് ഉമ്മച്ചീനോട് പറഞ്ഞ ഇപ്പൊ നീ പറഞ്ഞോക്കിയെ പറയും അയ്യോ മോളെ ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇല്ല എങ്ങനെയാ പോവാന്ന് ചോയിക്കും
അതെ ഇനി അഥവാ ജോലി കഴിഞ്ഞാ പറയും ജോലിയെല്ലാം കഴിഞ്ഞ് എനിക്ക് മടിയാ ഞാനീ പുതപ്പിനുള്ളി കിടക്കട്ടേന്ന് അതും പറയും അപ്പൊ എന്ത് ചെയ്യാന്നറിയോ ആഹ് ജോലി കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ മോള് പെട്ടെന്ന് ഒന്ന് ഹെൽപ്പ് ആക്കി കൊടുക്കുക സഹായിച്ചു കൊടുക്കുക സഹായിച്ചു കൊടുക്കുമ്പോ പെട്ടെന്ന് കഴിഞ്ഞോള്ളൂല്ലോ എനിക്കും ഉണ്ട് ഇവിടെ കുറച്ചും കൂടി ജോലി ഉണ്ട് അത് ഞാനൊന്ന് എടുത്തീർക്കട്ടെ എന്നിട്ട് നമുക്ക് ഇറങ്ങി ഇങ്ങീട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങോട്ട് പോണംന്ന്
ഓക്കെ
മൂന്നു പേർക്കും കൂടെ ഒന്ന് ആലോചിക്കാം വൈകുന്നേരം വരെ സമയം ഉണ്ടല്ലോ പിള്ളേര് വരുന്നവരെ സമയുണ്ടല്ലോ ആ അപ്പൊ നമുക്ക് മഴയാണെങ്കിലും ഒരു രസല്ലേ പുറത്തിങ്ങനെ പോകുന്നെ ഉം റെയിൻകോട്ട് ഇല്ലേ അതെടുക്കണം ഓരോ കൊടയും ഉണ്ടായിക്കോട്ടെ കേട്ടോ ഇനി അതിനകത്തൊരു ഇത് വേണ്ട ഉപ്പച്ചി സമ്മതിക്കുവോ
ആഹ് ഉപ്പച്ചിക്ക് കൊയപ്പൊന്നുംണ്ടാവില്ല
അതെ ഈ സ്ത്രീകള് വീട്ടിൽ തന്നെ ഇരുന്ന് ജോലിയെടുത്ത് മടു തിരിക്കല്ലേ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിക്കോട്ടെന്ന് കരുതും
യെസ്
ഹ ഹ അതെ അത് കാരണം നമുക്ക് പ്രശ്നമില്ലല്ലോ
ഉപ്പിച്ചി ഇവിടെ ഇല്ലല്ലോ അപ്പൊ എന്താ ഞമ്മള് മാക്സിമം പൊറത്ത് പോവാണെങ്കിൽ പോയിക്കോട്ടെ വിചാരിക്കും ഓൽക്ക് കൊണ്ടോവാൻ പറ്റൂലല്ലോ
പറ്റൂല്ലാന്ന്‌ ഞാൻ വന്നിട്ട് വേണ്ടേ പോകാനായിട്ട്ന്ന് കരുതും വരാന്നായോ
ഇല്ല ആ വരുണ്ട് പറയണ്ട് പക്ഷേ ഡേറ്റ് തീരുമാന നിച്ചിട്ടില്ല
ആഹ് ആഹ് അയിക്കോട്ടെ ഇനിപ്പോ ഉപ്പച്ചി വന്നാപ്പോ എന്നൊന്നും വേണ്ടല്ലോ നിങ്ങക്ക്
ഏ ഞങ്ങള് വിളിക്കും
ഒരു കോള് ണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല. സാരല്ല ഉപ്പച്ചീനെ കിട്ടുമ്പോഴല്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ. കേട്ടോപ്പച്ചിനെ കിട്ടുമ്പോ നിങ്ങള് പ്പച്ചിന്റെ കൂടെ മാക്സിമം സമയം ചിലവഴിക്യാ പോവ എന്നെന്നും ഓർക്കണംണ്ട നിങ്ങള് സന്തോഷായിട്ടിരുന്നാ മതി
അവിട്ത്തെ കാക്കുൻ്റെ വർത്താനം ന്താ?
നല്ല വിശേഷം ജോലിക്ക് പോയിരിക്കയാണ്
ഏ അത്ശെ
ഉം ഇന്ന്പ്പം രാവിലെ കളിയൊക്കെ ണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് ഇപ്പങ്ങനെ പോയതാ.
ആഹ അവിടെണ്ട്ലേ കളി കാണലൊക്കെ
ഓ അതൊഴിവാക്കിട്ടുള്ള ഒരു പരിപാടി ണ്ടോ
മ്മ് ഹ് ഹ് ഹ് അതൊക്കെ അത്രേള്ളു ആ ഞാനും കാണലിണ്ട്
അഞ്ചു വർഷം കൂടുമ്പോ അല്ലേ ഉണ്ടാവൂ അപ്പൊ ഒഴിവാക്കാൻ പറ്റൂല്ല ആ കാണണം നീ ഏത് ടീമാ?
ഞാൻ അർജന്റീന
വാവ്വ് ഞാൻ ബ്രസിലാട്ടോ
ആഹ്ഹാ വിശത്രുക്കള ഹ ഹ
അതെ എന്റെക്കിം പിള്ളേരൊക്കെ അർജന്റീനയാണ്
ആഹ അതാണ് എല്ലാരും അർജന്റീനെയ്ക്കാരം
ഹ് ഹ്ഹ്ഹ് അവര് വ്യത്യസ്തം വേണ്ടേ പാവം ബ്രസീലിനും വേണ്ടേ ആള്
ഉം
ഉം ആ നെയ്മറൊക്കെ കണ്ടില്ലേ അവരുടെ ടീമല്ലാത്ത ഒരാള് തകർന്ന് വീണിട്ട് അവനൊക്കെ പോയിട്ട് ഹെൽപ് ചെയ്തെ അത്രയ്ക്കും നല്ല മനസ്സിലോകത്തിൽ ആർക്ക്ണ്ട്
ഉടമയാണ് പാവം കളിക്കാൻ മാത്രം ഇറങ്ങാൻ പറ്റ
അതെ എ
ഒരു കളിക്കെറങ്ങ്യാ പിന്നെ ഒ രണ്ട് കളിക്കെർങ്ങൂല
അല്ല എപ്പഴും ഭരിക്കണെല്ലൊ അല്ല ആ മനസ്സൊന്ന് നോക്കി പെട്ടെന്ന് ക്കരയല്ലോ എത്ര ലോല ഹൃദയാണ് എത് ഹ് ഹ് മെസ്സി അറിയുല്ലേ? പക്ഷെ ഞാന് മെസ്സീന്റെ ഫാൻസ് അത് ശെരി ഞാൻ മെസ്സിന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല
ആഹ മെസിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച നിങ്ങള് അർജന്റീന ക്ക് മാറ അതോണ്ട് ശ്രദ്ധിക്കണ്ട
അതൊണ്ട് അതൊണ്ട് ശ്രദ്ധിക്കണ്ട അവിടെ ഇരിക്കട്ട ഒരാള്
ആഹ വീട്ടിലൊരാളും ബസീൽ വേണം അർജന് ബാക്കിള്ളോലൊക്കെ അർജന്റീന ആകുമ്പോൾ ഒരാള് ബ്രസീൽ വേണം ന്നാലോള്ളു രസണ്ടാവൊള്ളൂ
ആഹ അ ന്നാലേ രസള്ളൂ അല്ലെങ്കിൽ എല്ലാരും കൂടെ ഒന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു ഹരം കിട്ടും ല
ആഹ അതെ കിട്ടൂല കയിനേക്കാലൊക്കെ ജസ്റ്റ് മിസ്സിനല്ലേ രണ്ട് കിട്ടിയേ
കിട്ടിയത് അതെ അതെ എന്നാലും ജസ്റ്റ് മിസ്സിനാണെങ്കിലും കിട്ടിയില്ലേ ഞങ്ങള് അവസാനഘട്ടം നോക്കിയിരിക്കയായിരുന്നു
ഉം അത് കിട്ടിയിട്ടില്ലെങ്കി എന്താ പറയാ നെയ്മർ ഇറങ്ങാത്തോണ്ടാണ് കിട്ടാതി
അത് തീർച്ചയായിട്ടും നമ്മടെന്നെ നമ്മടല്ല എന്റെ പിന്നെ അവിടെന്തും സംഭവിക്കും അതൊക്കെ അങ്ങനെ പോട്ടെ
ഉം
മ്മടെ പ്ലാൻ പറ
പ്ലാൻ എന്താ ഞങ്ങ ഇവിടുന്ന് പണിക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങാ അപ്പോത്തിന് ഞങ്ങളിത് കഴിയുമ്പോ വിളിക്കാ
ആ വിളിച്ചാ മതി വിളിച്ചാ മതി അപ്പോഴേക്കിന് ഞാനും റെഡി ആക്കിക്കട്ടെ ഉം അതെ അതെ കാറെടുക്കണോ നിങ്ങളെടുക്കുന്നിണ്ടോ ഞാൻ എടുക്കണോ ആരെങ്കിലും ഒരാൾ എടുത്താ പോരെ എല്ല ആരങ്കിലും ഒരാൾ എടുത്താ മതിയല്ലോന്ന് ആ ആയിക്കോട്ടെ ഉമ്മശ എടുക്കണെങ്കിൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ബസ്സില് വരാം
ആ ആ ഓക്കെ
ഉം അല്ലെങ്കില് ഞാൻ എടുക്കുന്നല്ലേ നല്ലേ എന്താന്നറിയോ ഞാ എനിക്ക് ഇവിടെന്ന് വെറുതെ ബസ്സില് വരണ്ടല്ലോ എനിക്ക് കാറിൽ വന്നിട്ട് നിങ്ങള അവിടുന്നങ്ങ് കയ റ്റിയപ്പോരെ അല്ലെങ്കില് ഞൻ ഇവിടുന്ന് ബസ്സിൽ വന്ന് പിന്നെ അവിടുന്ന് കയറി പിന്നെ തിരിച്ച് വീണ്ടും ഞാനങ്ങനെ തന്നെ വരണ്ടേ
നിങ്ങള് എന്താ ഇങ്ങള് കാറെടുത്തോളി
ആ ശരി ശരി അപ്പൊ എന്നാലങ്ങനെ ചെയ്യാം ഇനി കൊറെ ജോലികൾ ഇണ്ടോന്ന് നമക്ക്
ഇല്ല എന്താ അനിയനെ അനിയത്തിന് വിട്ടാല് പിന്നെ ഹ ഒന്ന് ക്ലീൻ ചെയ്യാൻ തന്നെ ഉള്ളു വീടൊന്ന് അടിച്ചു അടിച്ചു വാരി തുടക്കാനൊള്ളു
അത് നിങ്ങള് രണ്ടു പേര ഒന്ന് റെഡി ആയാല് ഒരാൾ അടിച്ചു വാരുന്ന് ഒരാൾ തൊടക്കുന്നു
അത് വേഗം കയും
അത് വേഗം കയും പിന്നെ ഉമ്മച്ചക്ക് റെഡി ആവാനാണ് താമസം എത്രയാ സമയൊന്ന് മാറ്റി എടുക്കണെങ്കില്
ആ എവിടേക്കെങ്കി പോകണംന്ന് പറഞ്ഞാല് പിന്നെ അന്ന് കൊറച്ച് തിരുമ്പൽ കൂടുതലായി
ആ കൂടുതലായിക്കൂലേ അന്ന അലക്കല് നമക്ക് വന്നിട്ട് ചെയ്യാം അലക്കാന്നിന്ന അപ്പൊ ഇന്ന് പോവലിണ്ടാവില്ല മ്മച്ചീനോട് അപ്പൊ ആടെ അമ്മച്ചി സമ്മതിക്കോന്ന് അറിയില്ല അല്ലെ
ആ അതെ
കഥ വരാന് അപ്പ ഉമ്മച്ചി പറയിം മഴയാണ് ഉണങ്ങില്ല അങ്ങോട്ട് ഇങ്ങോട്ട്ന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും എന്തായാലും അലക്കാണേലും പെട്ടെന്ന് തീർ ത്തിട്ട് വന്നാ മതി അലക്കിട്ട് വരുന്നതന്നെ ആയിരിക്കും നല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ ഉമ്മച്ചി പറഞ്ഞ പോലെ ഉണങ്ങാൻ പ്രയാസാവും
ആഹ് ആഹ്
വാഷിങ് മിഷീനില് തിരുമ്പിയാ മതി
ആഹ് അത് കൊഴപ്പല്ല എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും ഒരു മണിക്കൂറ് മതി രണ്ടാൾ കൂടെ ഒന്ന് ചേർന്നാല്
ആഹ്
അത് നോക്കാട്ടോ നോക്കീട്ട് ഉം തയ്യാറായിട്ട് നിന്നോളൂ ട്ടോ എന്നല് ആ ശരി ശരി എന്നിട്ട് റെഡി ആയിട്ട് വിളിക്കൂട്ടാ
ആഹ് ആ ഓക്കെ ന്നാ ശരി